ഹലോ
ഹലോ ആഹ് കേക്കിണ്ട് എന്താ വർത്താനം
എന്ത് നല്ല വർത്താനം
ചായുടിച്ചോ
ഞങ്ങളപ്പം
ഏഹ് ആണ് കുടിച്ചു
ആഹ്
കടിയെന്താ
കടി വെള്ളപ്പം ഇപ്പം
ഉം എന്താ അവിടെ
ഇവിടെ പത്തിരി പത്തിരി മുട്ടക്കറി പത്തിരി
ആഹ് പത്തിരി മുട്ടക്കറി
ആഹ് കൊഴപ്പില്ല
ആ വെള്ളപ്പം കഴിക്കലില്ല
വെള്ളപ്പം ആ കൈക്കലൊക്കെ ഇണ്ട് ഇന്ന് കുട്ടികള് പറഞ്ഞേ ഇന്നല പത്തിരി വേണന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ എന്താ പത്തിരി ഇണ്ടാക്കി ഇന്നലെ ഇവിടെ ഇണ്ടായിനി അപ്പ ഒന്നും തികഞ്ഞില്ല
ആഹ് ആഹ്
പണീക്കെ തുടങ്ങാനായോ പി ആഹ് അടിച്ചാരലും ആഹ് ഒക്കെ അടിച്ച് വാരലും തൊടക്കലൊക്കെ ഇനി പണിയില്ലേ
ആഹ് അതൊക്കെ ഇണ്ട് ല്ലേ ഉം ചാ ചായുടി കഴിഞ്ഞോ
ആഹ ശാരീ
ഉ
ഇ ചോറോ ചോറ് വെക്കണണ്ടോ
ആ ചോറ്ന്ന് ചിക്കന ഉണ്ട് അപ്പൊ ന ചോറ് നെയ് ചോറക്കിയിട്ട് കൊറ
ആഹ് അതാവ എളുപ്പ പണിയാണല്ലോ
ആ ആഹ വീട്ടിലൊക്കും പോവാ അങ്ങെ നെയ് ചോറ് അല്ലേ കുക്കറിലേ അതില് വെക്കുമ്പോ നല്ല ആ ഒരു മഴയാണ് പോകുന്നത് ആ ചോറിന് നല്ലരു മയം ഉണ്ടാവും നമ്മള് അടുപ്പത് ണ്ടാവല്ല പ പെട്ടണ ആയും ചെയ്യും
ആ എങ്ങനെങ്ങൾ നെയ്ച്ചോറെ എങ്ങനെ വെക്കലേ
തച്ചോറ് നമ്മള് ഞാന് ഉള്ളിക്ക് ബാക്കിയണ്ട ഈ നെയ് ഒഴിച്ചിട്ട്
അല്ലാ ഇത് ശാദോം ബിൽമറ്റ
ഏ ഇപ്പൊ ഉപയോഗിക്കണ സൂര്യ നെയ്യാണ് അത് ചഴിച്ചിട്ട് എന്ത ഒരു ചെറിയൊരു കക്ഷണം നമ്മള് സവാളച കഷ്ട്ട്റ്റി പിെ അണ്ടിയ മുന്തിരിൊക്കെ ഉണ്ടെങ്കില് അതി ആ അത് എന്തെങ്കും പറ്റും മുതി അത്സട്ടില് പിന്നെ അതില് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ക കറാൻ പോ കട്ട ഏലക്ക
ഓക്കെ കിട്ടതാക്കാം ആ ഇല കൂട്ടോ നെയ്ച്ചോറെല്ലാം ഉണ്ടഢണല്ലോ അത്
ആ ഇ കൊറല്ല എനിക് ഇഷ്ഠം ആല്ല അവിടെ
ചവയ ഉണ്ടാകുവോ ന ചന്തരു ചവയ
നമ്മള് കടയിൽന്ന് വാങ്ങണ മലട്ടന്റെല്ലേല്ലേ അത് അത്ണ്ടെങ്കില് പിന്നെ കറിവേപ്പില ഇടും
അക്കടല്ലെ സദവിട ഇൻ ജീവൽത്തുുള്ളി അത്തെ
ല്ല അതല്ലല്ല നമ്മ ചോറ് പോലെ ഉണ്ടല്ലോ ചോറ വക്കൽ സക്കളോ നമ്മള് ബിരിയാണി വെക്കണ പോലെ ചിക്കൻ ഇല്ല ആഹ
ആ ചിക്കൻ ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയ വയ്ക്കുന്നത്
ആ അതില് സ ആരപടും നമ്മളപ്പ ആഹ് അമ്മണിച്ചപ്പ ഇത അങ്ങനെച്ചപ്പ
ആഹ മായ ഉണ്ടോ അവിടെ
ഇല്ല മല്ല
ആഹ് അങ്ങനെ മൂടി നിക്കണ്ടന്ന് രാവിലെ തന്നെ അവിടെ
ആഹ ആഹ് ഇവിടൊണ് തന്നെ വലിയ ഒരു പാറില്ല വയിലൊക്കെ അവ സർക്കാർ ആ ഉ
നല്ല സുഖി തണു വെള്ളല്ല
കുട്ടികളെ എത്ര ഇഷണ്ട്
കുട്ടികള് രണ്ടാളുണ്ട് ഓനോന്ന് പറഞ്ഞ കച്ചറാണ്
ആ സൗണ്ട് കേക്കണ്ട് ഹസ്ബൻഡ് ഇല്ലേ
ആ് ഹസ്ബൻഡ് പണക്ക് പോ അന്ന് ലീവ് അല്ലേ പോയിട്ടില്ല അത് ഫുട്ബോള് കണ്ട ആ എങ്ങനെ
ഉച്ചക്ക് എന്താ ഫുഡ് സ്പെഷ്യല
ഉച്ചക്ക്െ സ്പെഷ്യലായിട്ട് ഒന്നുംല്ല
ഏഹ് അതലെ ആ സംസാരത്തില്ലേ
ആഹ് ആഹ് എന്താ സ്പെഷ്യലായിട്ട് ഒന്നല്ല അറിയാ
ഏഹ് അവല് അവലെ വീട്ടിലെ വീ എങ്ങനെ പോക്ക് ഉം ഉം എതലില്ലേ
ആഹ് എതലൊക്കണ്ട്
ആഹ് അതായത് ഇപ്പ എളുപ്പ പണി പുറത്തുനിന്ന് അല്ല ഫൂഡ് ല്ലേ
ആഹ് ഒക്കെ എന്ന പിന്നെ ഓലെ ഇവിടെ ബിൽറ്റ് ഇട്ണ്ണ് ണ്ട് അത് ശെരിയാക്കണില്ല അയിന് അയിന് ഇറടിചാണ്
ആഹ് എത്ര പ്രായണ്ട്
പ്രായം ഓല് എൽ കെ ജി ലാണ് രണ്ടാളുണ്ട് എൽ കെ ജിക്ക് പോൺ ണ്ട് ആഹ് എരട്ട കുട്ടികളാണ്
ആ
ഏഹ് ഓരോന്ന് പറഞ്ഞ് ക കരയന്നെ ആ രസം തന്നെയാണ് പക്ഷെ ചെില സമയത്ത് ഓല് സ്കൂൾ ണ്ടാവ്ണതാ നല്ലത്
പൊറമേ കാണുന്നവർക്ക് രസമാണ് ഞാനും
ആഹ് ഉള്ളില് ഞ്ഞ് എങ്ങനെന്ന് അറിയില്ലോ ഓല് നല്ലതൊക്കെ തന്നെയാണ് പ്പൊ സ്കൂളിൽ പോയപ്പൊ കൊറച്ച് കച്ചറ കൂട്ണ് ണ്ട് ഒര് പറിണ തന്നെ ണ് ഇതാക്കണം
ആഹ് പിന്നെ ന്റെ എല്ലാരും ചായകുടിം കഴിഞ്ഞോ ആഹ് കളി അവ്ട്ന്ന് കാൻണ്ട്
ആഹ് അവിടിം തന്നെ ഇവരെല്ലാരും കാണേനു അതിന്റെ ഇടയിലാണ്പ്പ ത് അവിടെ കാണുന്ന ഗോള അടിച്ചു ന്നൊക്കെ പറഞ് അർജന്റീനന്റെ കളില്ലേ
ആഹ് സൗണ്ട് കേക്കുണ് ണ്ടോ?
ആഹ് ഉണ്ട്ണ്ട്
ഗോൾള്ളട്ടിചാ റഞ്ഞങ്ങാണ്ട് പകലായതുകൊണ്ട് കണ്ട് രിക്കലോ
ഏഹ് എല്ലാക്കും ശരിക്ക് കാണാലോ ഏയരക്കല്ലേ തൊടങ്ങിയത് ല്ലെ
ഇന്ന് ന്ന്ട്ട് ഫീ ആയിട്ട് എവ്ട്ക്കും പോണന്നുല്ല
ആഹ് ഇന്ന് പോണംകര്ത്ണ്ട് ഞാൻ എന്റെ വീട്ടിലാണ് അമ്മാന്റെ വീട്ടക്ക് പോണന്ന് പറഞ്ങ്ങനെ നിക്കാണ് ഉമ്മാന്റെ വീട് പോകാനുള്ള ക്കത്തിലാണ് അപ്പൊ കുട്ട്യാളെക്കെങ്ങനെ മാറ്റി കൊടുക്കയാണ് ഇന്ന് രാവിലെ പോയി ന്ന് ച്ചക്ക് ഇങ്ങ്ട്ടെന്നെ വരും വാണം
ആഹ് രണ്ടു ദിവസം സ്കൂള്ലാത്തോണ്ട് പോയ ത്തേകാരം ലെ അങ്ങ് വ വൈകുന്നേരം പോവോ വീട്ടക്ക് പോവും
ആഹ് പോകും പോകും ഇന്ന് പോകും ഇനി നാളെ തൊട്ട് സ്കൂളല്ലേ അപ്പൊ പിന്നെ സ് ക്ക് ആയിട്ട് പോകണം അപ്പൊ തന്നെ വൈകുന്നേരം തന്നെങ്ങട്ട് എത്തണം
ആഹ് നാളെ തുടങ്ങി ഒരാഴ്ച ലീവ് ഉം പഠിക്കാനൊക്കെ എങ്ങനെ മങ്ങള് പഠിക്കാനൊക്കെ എങ്ങനെ മക്കള്
പഠിക്കല് തൊടങ്ങിയിട്ടില്ല നി നാളെ തൊട്ടാത്തൊന്നുണു തുടങ്ങണത് ഇതുവരെ ഓല്കെയ് എൽ കെ ജി കുട്ടികളെക്കെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി ഇത്ര ദിവസം നിന്നു ഇനി നാളെ തൊട്ട്ന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ക്കാരം പഠിപ്പിക്കല് പിന്നെ അങ്കലവാടിൽ കൊറേക്കെ പോയി പഠിച്ച കൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ എഴുതാനും വ അങ്ങനെ അറിയും
വിവരങ്ങളൊക്കെ അറിണ്ടാവുല്ലേ
അറിയും എയിതാനൊക്കെ നമ്മള് പറഞ്ഞ് കൊടുത്ത അതൊക്കെ അറിയും എയ്താനൊക്കെ കൃത്യ വായിട്ട് അറിയില്ല എന്ന ട്ടും ഏയുതാനൊക്കെ ശെർക്കറിയും
ആഹ് എൽ കെ ജി യിലൊന്നും അത്ര റിസ്കില്ലല്ലോ കുട്ടികൾക്ക് ആദ്യമായിട്ട് പുറത്തൊക്കെ വരുന്ന കുട്ടികൾ ഉണ്ടായി
ആഹ് അങ്ങനണ്ടാവും അപ്പൊ കരച്ചില് ഇവർക്ക് പിന്നെ അങ്കന വാടിയിൽ പോയത് കൊണ്ട് ഒര് ർക്ക് വലിയ പ്രശ്നല്ല്യ കരച്ചിലായിട്ടൊ ആഹ്
ആഹ് അതുല്ല പിന്നെ രണ്ടാളും അല്ല പിന്നെഓൾക്ക് വല്ലിയ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ അങ്ങനെ മടിയൊന്നും പറഞ്ഞിട്ടില്ല
പോണ നേരത്ത് വേറെ എന്താവും ഇങ്ങനെ ഓൽക്ക് ഇടുന്ന ഡ്രസ്സിനൊക്കെ ചെൽ ഓ അത് വേണം ഇത് വേണന്നൊക്കെ പറഞ്ഞ് അയിനൊരു കരച്ചിലുണ്ടാവും അല്ലാതെ വേറെ ഒന്നോർക്ക് പ്രശ്
ആഹ് കാണാം പ്പ ഓരിത്
ആഹ്
അഹ് ഉമ്മ സ്വന്തം ഉമ്മാന്റെ ബുദ്ധിമുട്ട് അറിയില്ലേ
ആഹ് അറിയില്ലല്ലോ അങ്ങനെ ഒരു സ്കൂളില്ലാത്ത ദിവസം അവള് പിന്നെ നമ്മളുവായിട്ട് പഠി പ്പിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ അങ്ങനെ എന്നാലും കൊഴപ്പൊന്നുംല്ല അങ്ങനെ പോന്നു
ആഹ്
ഇന്നലെ ശനിയാഴ്ച്ച പോയതാ അതോ വെള്ളിയാഴ്ച പോയതാ
ശനിയാഴ്ച പോയതാണ്
ഉം ഉം
വ്യാഴാഴ്ച്ച എന്താ ഇവിടുന്ന് വെ ട്ടന്ന് അനിയൻ വന്നു കൊണ്ടുവരാന് അപ്പ പിന്ന അങ്ങന പോയി. അങ്ങനെ എങ്ങനെണ് നിങ്ങള് വെള്ളപ്പ എങ്ങനെയ ഉണ്ടാക്കല്.
വെള്ളപ്പന രാത്രി അരിയ വെള്ളത്തിലിട്ടിട്ട്
ആഹ്
പിന്നെ രാവിലെ നമ്മളെണീറ്റ് അരച്ച്
അരച്ച് ആഹ് രാവിലെ തന്നെ അരച്ചിതാക്കലാണല്ലേ
ആഹ് രാവിലെ അരച്ചിട്ട്
ഇതോ
അല്ല സാദാ അരി അരിച്ചപ്പല്ലേ ആഹ് ഇവിടെ വെള്ളപ്പോന്നും പറയും എന്റെ നാട്ടില് അതിന് ചിലമ്പ്
ആ ചീയപ്പം അപ്പന്നൊക്കെ പറയും വെള്ളപ്പം ഞാൻ കിട്ടിയത നമ്മള് തലേന്ന് തന്നെ അരച്ച് വെച്ച് മാവ് പൊന്തി വരൂല്ലേ ആഹ്
ആഹ് തേങ്ങക്കെയിട്ട് അങ്ങനെ
ആഹ് വെള്ളപ്പം
പിന്ന
ഞങ്ങളതിന് ആ അതിന് ഞങ്ങള് അപ്പന്ന് പറയും വെറും അപ്പൊന്ന് പറയും പൊടി ഇറക്കി ചുടണതിനൊക്കെ അങ്ങന അങ്ങനെ ആഹ് അവര് ദോശന്നൊക്കെ പറയുന്നു ചിലര്
ചപ്പന്നൊ
ആഹ് അരച്ചപ്പം ആ ചെലപ്പോ ദോശന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആഹ് എല്ലാർക്കും ഓരോ
ബടെ ദോശേണ് ഉഴുന്നും ഒക്കെട്ടിട്ട്
ഉയ്ന്നൊക്കിട്ട് ഞങ്ങൾ തന്നെ ദോശാ അതിന് ദോശാന്നാ പറയാ
ആഹ്
ഇതിര് എന്താ അപ്പന്നും പറയും അല്ലേല് ചീയപ്പം. അങ്ങനൊക്കെ പറയും ആഹ് കഴിക്കാ രസാണ് അരച്ചപ്പും
ആഹ് നല്ല രസാ പക്ഷെ നമ്മുക്ക് വീട്ടില് ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തപ്പണിയെ കൊറേ നേരം
അങ്ങാട്
തിന്നോനായില്ല ആഹ് അട്പ്പത്താ
തിന്നാൻ രസാണെങ്കിലും ഉണ്ടാക്കി കിട്ടാനാണ് പണി
ആഹ് അതാണ് അതന്നെ അത് നമ്മള് ചുട്ടാണ്ട് ഇങ്ങട് പാത്രത്തില് ആയിക്കിട്ടൂല
ആഹ് എന്താപ്പോ ന്നട്ട് സാധനങ്ങളൊ ക്കെ വെല കൂടീനൊക്കെ പറ്റിയെന്താ അഭിപ്രായം
ആഹ് പാവപ്പെട്ട നമ്മ ഗതി ഈ ഒരു കുറച്ച് പണക്കാരല്ലാത്ത ഈ എട ത്തരം ഫാമിലികൊക്കെ ബുദ്ധിമുട്ടന്നെണ്
ഭയങ്കര വെലക്കയ റ്റാണല്ലോ എല്ലത്തിനും
ആഹ് എല്ലാ സാധനത്തിനും
വാങ്ങണങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും ഇപ്പൊ ഇങ്ങനെ ഇത് കൂടിയത് കൊണ്ടേ
നമ്മൾ ഈ എടത്തരം ഫാമിലികളൊക്കെക്കാരം ഇപ്പൊയില്
ആഹ് അതില് കുടുങ്ങ്ണത് പിന്നെർഞ്ഞ വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കില് ആദ്യം തന്നെ നമ്മുക്ക് വലിയ ഒരു
ന്നാ ആയിക്കോട്ടെ ന്നാ ശെരി ട്ടോ ഞാൻ വിളിക്കാ